കേൾക്ക്‌
ആഹ് കേക്കുന്നുണ്ട്, എന്നാ എടുക്കുവാ വിശേഷം എന്നാ ഇങ്ങനെയൊക്കെ പോവുന്നു, എന്തെടുക്കുവാ
ഒന്നൂല്യ. വടങ്ങനെ കെടക്കുവ
ആഹ് എല്ലാരും കെടക്കുവാണോ ഞാനും കെടക്കുവായിരുന്നു
ആഹ്
ഉം എന്തേ പിള്ളാരൊക്കെ എന്തേ
ഇവിടെണ്ട്
ആണോ ആഹ് ഹാ ചായ കുടിയൊക്കെ കഴിഞ്ഞോ അതോ കുടിക്കാറാവുന്നേ ഉള്ളോ
ഇല്ല ആയിട്ടില്യല്ലോ, വൈകുന്നാരെ കുടിക്ക്യൊള്ളു
ആണല്ലേ ആഹ് ഇപ്പടെ അതെ ഞങ്ങളൊരു ആറര ഏഴ് ചെല സമയ അങ്ങനെയൊക്കയ കുടിക്കുന്നത്
ആഹ്
ഉം ചെല സ്ഥൽത്ത് വേറെന്നാ ഇങ്ങനെ ഇവിടെ ആഹ് ഭക്ഷണൊക്കെ കഴിച്ചു. ഇനിയിപ്പ കുളിക്കണം അങ്ങനെ കൊറച്ച് പരിപാടിയൊക്
ആഹ് ഭക്ഷണം കഴിഞ്ഞിട്ടാ കുളിക്ക്യല്
ആഹ് ഇവിടെ ഞങ്ങള് അങ്ങനെയൊക്കെയാ എല്ലരും വൈകിട്ടാ ഇവിടെ കൂടുതലും കുളിക്ക്യാ അല്ലേ പിന്നെ നമുക്ക് പീരീഡ്സൊക്കെ ആയിരിക്കുമ്പഴാണ് രാവിലെ കുളിച്ച്
ആഹ്, ആഹ് സമയത്ത് നേര്ത്തെ കുളിക്യു ല്ലേ
ആഹ്, ആഹ് സമയത്തമുക്ക് രാവിലെ കുളിക്കും, രണ്ടു നേരം കുളിക്കും ചെല പ്പൊ രാവിലെ ഫുള്ളായിട്ട് കുളിച്ചിട്ട് വൈകിട്ട് മേല് മാത്രം ക അങ്ങനെയല്ലേ തലനനക്കാണ്ട്
ആഹ് ആഹ് ആഹ് ഇന്റൊരയൽവാസിണ്ട് ഇതേപോൽതന്നെ അപ്പൊ ആ സമയാവുമ്പോ കുളി കഴിഞ്ഞാ അപ്പം ഞാൻ ഉം വേം മൻസ്സിലാവും, അപ്പം ഞാൻ ചോയിക്യും ആഹ് ഇന്ന് പൊർത്താണ്ലേന്നോയ്ക്ക്യും ആഹ് -ആഹ് സമയത്ത് ഓര് നേര്ത്തെ കുളിക്ക്യും ആഹ്
ആഹ് അതെ അപ്പ നേര്തെ നേരത്തെ ഞാൻ ഒരു രാവിലെ ഒരു പത്തുമണി അങ്ങനെ സമയ ച്ചെലരൊക്കെ വെളുപ്പിനെ കുളിക്കും, ഞാൻ
ആഹ്, കുളിച്ചിട്ടേ ഏഹ് അടുക്കളേ കേറുള്ളൂർഞ്ഞ് ന്നോട് അല്ലാത്ത അല്ലാത്ത ടൈമിന് ഇപ്പൊ വൈകുന്നേരാവും വേ വേ തോന്ന്യൊര് സമയത്താ അങ്ങനെ എപ്പോളൊന്നും കുളിക്കൂല. അപ്പ ഇന്നോട് പറയും, അപ്പ ഞാൻ ചോയിച്ച് എന്താ ഇങ്ങള് അങ്ങനെ ന്ന് ചോയ്ച്ചപ്പ ഇന്നോടർ ആഹ് ഞങ്ങളൊരു ശീലം അങ്ങനേണ്ന്നർഞ് ന്നോട്
ആഹ് അതെയതെ ഇവടമ്മയൊ എന്റ ആണല്ലോ, എന്റെ അമ്മയൊക്കെ ഉള്ളോണ്ട് അവര് പിന്നെ രാവിലെ അട് ക്കളെ കേറുന്ന നമുക്കത്ര രാവിലെ കേറണ്ടവര്ന്നില്ല, അപ്പൊ പിന്നെ താമസിച്ച് കുളിച്ചാലും മതി പിന്നെ പിന്നെ ജോലിക്കൊക്കെ പോക്ന്ന പൊക്കോണ്ടിരിക്കുമ്പം പിന്നെ രാവിലെയങ്ങ് കുളിക്കുവല്ലോ എന്നാആണേലും എന്നല്ല, അപ്പഴത്തേക്കും കാപ്പിയ സാന ഇതൊക്കെ അമ്മ അ മ്മേം പണിക്ക് ഇങ്ങനെ എ ഏലം ഏലക്കാ എട് പണിക്ക് പോന്നതാണേ അപ്പ അമ്മക്ക് രാവിലെ ചോറൊക്കെ കൊണ്ട്പോണം. അന്നേരത്തേക്കും അമ്മ എന്നാണേലും രാവിലെയെല്ലാം ആക്കിവെക്കും.
അപ്പം ഇങ്ങള് എല്ലാ എല്ലാരുംകൂടെ ഒരുമിച്ച്ണ്ടാക്ക അല്ല യ്യാ, എല്ലാ ഫുള്ള് അമ്മന്നെ കഴിക്കുവോ, പെ പണിയൊക്കെ
ഇല്ലാ നം ചെയ്യും നമ്മളും ചെയ്യും. അങ്ങനെ രാവിലെണീ പ്പ് എനിക്ക് പാടാ, ഞാ അങ്ങനെ എണീപ്പ് കൊറവാ, പിന്നെ കുഞ്ഞിനെ സ്കുളിവിട്ന്നകൊണ്ട് ഏഴ്മണിക്കെയാവുമ്പോ എണീക്കും. അപ്പ എന്റെ അമ്മയൊക്കെ എല്ലാരും ഒണ്ട് അതുകൊണ്ട് പിന്നെ ഞങ്ങള് ആഹ് ആ സമയത്ത് ഇങ്ങനെ
ഇഹ്, എല്ലാരും വീട്ടില് നിക്കുമ്പോ ഹസ്ബന്റ്ന്റെ വീടോ
വീടട്ത്തന്നെ കൊറച്ചപ്പർത്താ
ആഹ് അട്ത്തട്ത്തയ്ക്ക്യും.
ആഹ് അട്ത്ത് തന്നാ.
ആഹ് ലൗ മാരേജാ?
ആഹ് അതെ അതെ അതെ. ആഹ് വീടടുത്താ അങ്ങനെ കണ്ടിട്ടൊന്നും ഇല്ലായ്രുന്നു. അല്ലാണ്ട് ഇങ്ങനെ പഠിച്ചോണ്ടിര്ന്ന സമയത്തൊക്കെ കണ്ട് അങ്ങനെയുള്ളയിതാ.
അപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീട്ടില് പോയി നിക്കും?
ആഹ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി നി
ആഹ്. അപ്പൊ അവ്ടെ ഇവടെ നിക്കുമ്പ അവടെ പൂട്ടിയിടാ ചെയ്യാ വീട്?
വീട് നമ്മളവിടെ വാടകക്ക് കൊട്ത്തേക്കുവാ.
ആഹ് അത് ശെരി. അങ്ങനെലേ. ആഹ് ആഹ്. അപ്പൊ രണ് ഒരു ഒരു വരു വരുമാന മാർഗ്ഗാവൊല്ലോ ലേ?
ആഹ് അതെ അതെ അതെ.
ആഹ്.
ഉം പിന്നെ.
ന്ന വീടൊക്കെ ഉഷാറേയിക്കുലേ?
എന്തോ?
വീടൊക്കെ ഉഷാറാ?
വീട് കൊഴപ്പ ഇല്ല അത്യാവശം. ആഹ് ഇതായ്ട്ട് പോവുന്ന വീടാ ഉം. എന്ത്യേ പിള്ളാര് എന്നാ എട്ക്കുന്നു?
എങ്ങനെ?
കുട്ടിയേളൊക്കെ എന്നാ എട്ക്ക്ന്നെന്ന്.
കുട്ട്യെള് ഇതാ പിന്നെ ഇബടെ കെടക്കാ. ഫോണ് കൊടുക്കായിറ്റ് ഇതാണ് ഒര് ദേഷ്യം പിടിച്ച് നിക്കാ ഇന്നോട്. ഫോണ് കളിക്ക്യാൻ കൊടുക്കായിറ്റ്
ആഹ് ഇവടെ അങ്ങനെക്കെ തന്നെ എടക്കൊക്കെ.
ആഹ് സ്കൂള് ഇണ്ടാവുമ്പം ഇസ്കൂള്ണ്ടാവുമ്പളും സമയ്ക്കില്ല സ്കൂളില്ലാത്തപ്പം കൊറച്ചേരം തന്നൂടേന്ന് ചോയ്ക്ക്യാ ഇന്നട്ട് വിരി വിരിയെല്ലാ.
ആഹ്ഹഹാ.
ഉ ഉം കൊറച്ചേരം ഞാൻ കാണിച്ചൊടു ത്ത്ണ്. പക്ഷേ അതൊന്നും അങ്ങോട് ഓരെ കയ്യില് ഇങ്ങട് കിട്ടായിറ്റ്.
ഭയങ്കര ഇത് ഉം. അതങ്ങനാ. ഇവിടെ ഒരിടയ്ക്ക് ഭയങ്കര ഫോൺ ഇത് അഡിക്ഷനായിരുന്നു അപ്പൊ സ്കൂ സ്കൂളി പോവാൻ തൊടങ്ങിയേ പിന്നെ ഇപ്പം അങ്ങനെ അത്ര പ്രശ്നവില്ലേ. അതിന് മുന്നേ ഏഹ് ഇങ്ങനെ ഫോണ് പിന്നെ ഞാനും എന്റെ പണികളൊക്കെ നടക്കണോല്ലോന്ന് ഓർത്ത്
അപ്പം കൊടുക്കുലേ ആഹ്. അതാണാ കൊടുത്ത് ശീലായാല് ഭയങ്കര പണിയാണ്. പിന്നെ മാറി ഇട് മാറി കിട്ടൂല മോള് പിന്നെ ചെറുതല്ലേ. ഇവള് പിന്നെ കൊറച്ച് വൽപ്പായില്ലേ. ഇതിങ്ങനെ തൊറന്നും പു ഒക്കെ ഇടുക്കാനുള്ളൊരു ആഹ് ഒക്കെ അറിയ. അതോണ്ട് കിട്ടായിറ്റ് ഓളാണ് ഒറ്റക്കു ആണ് ഒന്നാമത് അതാണ്. ഒറ്റക്കായത് കൊണ്ടുള്ളെ ആഹ്. പിന്നെ ഇഞ്ഞ് വൈകുന്നേരാവണം കളി ക്യാ പോവണങ്കിലൊക്കെ ഈ ടൈമിനെല്ലാരും വീട്ടില് അടങ്ങിനിക്കണ ടൈമാണല്ലോ ഉച്ച ടൈം. ഈ വേകു ആഹ് വൈകുന്നേര ത്ത് നാല് മണിയാകുമ്പോ കളിക്കാൻ പോകും ന്നെ പിന്നെ പ്രശ്നം ഇണ്ടാവൂല.
ആഹ് ഹാ ആഹ് ഹാ. അങ്ങനെക്കെല്ലേ പിന്നെ എന്താ, എ
ക്ഷണന്തേനിം.
ഉച്ചക്ക് എന്നാ ചോറ് ആ മീൻ കറി. ഏ മീൻ വറുത്തതും ആ അച്ചാറൊക്കെ ഒണ്ടായിരുന്നു.
ആഹ അച്ചാറ് വീട്ടിലുണ്ടാക്കണന്നെ.
ആഹ് ഇവിടെ മറ്റേ ആരിനെല്ലിക്കയില്ലേ.
ആഹ്, ആഹ്, ആഹ് ഓ അറിയും അറിയാം അരുന്നല്ലേക്കൊക്കെ അറിയും.
ആ അത് ഒണ്ടായിരുന്നു പിന്നെ മാങ്ങാച്ചാറും ഉണ്ടായിരുന്നു.
ആഹ് അതൊക്കെ വീട്ടിലന്നെ ഇണ്ടാക്കണ ആരിക്കോല്ലേ.
ആഹ് വീട്ടിലമ്മ ഉണ്ടാക്കുന്ന എന്റെ അമ്മ ഉണ്ടാക്കുന്ന ഉം. ഉം ഇവിടെ അച്ചാർ എല്ലാവർക്കും എന്തോ?
ഈ പണിക്ക് പോയാല് എങ്ങനെ തിരിച്ച എപ്പളാ വരിയ?
രാവിലെ അവർക്ക് എട്ട് മണിക്ക് കേറണം മൂന്ന് മണി വരെ ഇവിടെ അടുത്തൊക്കെ തന്നെ ആയിരിക്കും. ആഹ് ഉം അല്ല. ഇത് പറിച്ചാ മതി ഇത് സ്റ്റോറില ഒണക്കുന്നത് സ്റ്റോർ ഞാൻ പറഞ്ഞ, എ ആ സ്റ്റോറി കൊണ്ട് എന്തോ ആ അതിനായിട്ടുള്ള ഇതുണ്ട് ആ.
ആഹ്.
ആഹ് അങ്ങനെ അവര് ഇവര് പറച്ച് മാത്രം ഒരു കൊടുത്താ മതി.
ആഹ്, ആഹ്
ആ ബാ
അപ്പൊ ആ സ്റ്റോറിലാണെങ്കിലും ഈ വെയിലെല്ലാം. പൊള്ളിക്കേണ്ട വെല വേറെന്തോ. ആഹ് അങ്ങനെ ഒണക്കി എടുക്ക ആഹ്, ആഹ്, ആഹ്.
അങ്ങനെ.
അപ്പം ഇത് അത് അയിന്റെ മോഹ അതിന്റെ ആ അതിമന്നെ ഒണങ്ങി കിട്ടൂല.
എങ്ങനെ? ഇല്ലില്ലില്ല അങ്ങനെ കിട്ടത്തില്ല.
ആഹ് പച്ചക്ക് പറിച്ചിട്ട് ഞമ്മള് ഒണ
ആഹ് അങ്ങനെ. ഇത് പഴുത്ത് പോകുമ്പോ ഒണങ്ങിയല്ല വരുന്നെ പഴുത്ത് പൊഴിഞ്ഞു വീഴും. ഒണങ്ങി വീഴത്തില്ല നല്ലോണം പഴുപ്പാവും പഴുത്ത് മഞ്ഞ കളറാവും.
ആ അപ്പൊ ഈ അടക്കൊക്കെ വീ, വീണ മാതിരില്ലേ. പിന്നെ ആ പിന്നെത് ഒണക്കിടുക്ക.
ആ അതെ, അതെ.
ആ, ആഹ് ഇതിങ്ങനെ കോമ്പല് പോലെല്ല ഇണ്ടാവ? അനെ ഇ മുന്തിരി. ക്കൊലൊക്കെ പോലെ അങ്ങനെ നെറച്ചൊരു കൊലമ്മല് കുറേണ്ടാവൂലേ?
ആഹ് അങ്ങനെങ്ങനെ ഉണ്ടാവും.
ആഹ്, ആഹ്.
ആഹ് അങ്ങനെയൊക്കെയാണ്. കണ്ടിട്ടില്ലാത്തോണ്ട് എങ്ങനെയാന്നൊന്നും അറിയത്തില്ലല്ലേ.
അറിയ ആഹ് അതന്നെ ഏഹ്
ആഹ്
പിന്നെ എന്തൊക്കെയാണ്
പിന്നെ വേറെന്താ കൃഷികള് പിന്നെ ഈ കെഴങ്ങ് വർഗ്ഗങ്ങള് ഒക്കെണ്ടോ പൂ കപ്പ പിന്നെ ഈ ചേമ്പ് ചേന അങ്ങനെയൊക്കെ
ആഹ് അത് ചേമ്പ് ഇതൊക്കെയുണ്ട് ആഹ് നമ്മക്കങ്ങനെ ഏഹ് എന്നാ ഏഹ് ഒരു ഏഹ് കപ്പ അതൊക്കെ കുറവ നമ്മളൊന്നും കൃഷി ചെയ്തി- ട്ടില്ല ഞങ്ങടെ വീട്ടിലുള്ളതെന്ന് പറഞ്ഞാ കുരുമുളക് ഏലം കാപ്പി അതൊക്കെയാ
ആഹ് ആഹ് എങ്ങനെ ജോലിക്കാരൊക്കെ കൊറെയുണ്ടോ?
ഇല്ല അത് നമുക്ക് ഈ സമയം ആവുമ്പഴത്തേക്ക് ആരേലും വിളിച്ചാൽ മതി
ആഹ് അങ്ങനെല്ലേ
ആഹ്
ആഹ് അതിനായിട്ടുള്ള നിത്യമായിട്ടുള്ളൊരു ജോലി അങ്ങനെന്നുംല്ലല്ലേ പിന്നെ അമ്മ അ അമ്മ തന്നെ കാര്യായിട്ട് നോക്കല്
ആഹ് അങ്ങനെ
ആഹ് എന്താ മോള് ഒറങ്ങല്ണ്ടോ ഉച്ചക്ക്
ഉറക്കം ഉച്ചക്ക് തീരെ കൊറവ അവള് സ്കൂളിലാണ് സ്കൂളിൽ പിന്നെ ഇപ്പ ഒറങ്ങത്തില്ല എൽ കെ ജിയിലായില്ലേ പിന്നെ അല്ലാണ്ട് പൊതുവേ ഉറക്കം കുറവ അപ്പം പകല് ഉറങ്ങാത്തപ്പം വൈകിട്ട് ഉറങ്ങിക്കോളും കിടന്ന്
ആഹ് അത് ശരി എങ്ങനെ പഠിക്കാനൊക്കെ മിടുക്കിയാണോ?
അവള് ആഹ് നന്നായി പഠിക്കുന്നതിനൊന്നും കുഴപ്പല്ല ഇപ്പ അവർക്ക് അധികം പഠിപ്പിച്ച് തുടങ്ങിയില്ല ഈ മാസം തൊറ സ്കൂള് തുറന്നല്ലേള്ളൂ ആഹ് അങ്ങനെ ഒക്കെ പോവുന്നു അവിടെയോ പഠിച്ചോളുവോ
ആഹ് ഇപ്പ ഓള് ഓളെ കാര്യങ്ങളൊക്കെ ഓള് നോക്കിക്കോളും
ആഹ് ആഹ്
ആഹ് വലിയ പ്രശ്നൊന്നുല്ല ഉം ചെല കാ ചില കാര്യങ്ങളൊക്കെ വന്നിങ്ങനെ ചോയ്ക്കും ചിലത് പറഞ്ഞൊടുക്കും ചിലത് പറഞ്ഞൊടുക്കാൻ കഴിയൂല ഞാൻ പിന്നെ മൊബൈല് നോക്കിയൊക്കെ റോള് റെഡി ആക്കിക്കോളും
ആഹ് ഹാ ഹാ അങ്ങനെയല്ലേ
ഉം ഇങ്ങനെ ഹസ്ബന്റിന്റെ അമ്മക്കെ എങ്ങനെ ഉഷാറല്ലേ
ആഹ് ആളങ്ങനെ പണിക്കൊന്നും പോവുന്നില്ല വീട്ടിലുള്ള ഇതൊക്കെ അങ്ങനെ
ഏഹ് പ്രായ ഉണ്ടോ
ആഹ് പ്ര ആൾക്ക് ഇത്തിരി പ്രായള്ള എന്റെമ്മ നേരത്തെ കല്യാണം കഴിച്ച് എന്തോ
ആഹ് അല്ല അവിടെ ഇങ്ങള് ഓല് ഹസ്ബന്റ് മാത്രന്നെ ഉള്ളൂ
ആഹ് അല്ല ഒരു ചേച്ചി ഉണ്ട് എനിക്ക് നാത്തൂനുണ്ട്
ആഹ് ആഹ് രണ്ടു പേരാ ഓൽക്ക്
എന്തോ
ആകെ രണ്ടു പേരേ ഉള്ളൂ
ആഹ് അവര് രണ്ടു പേരേ ഉള്ളൂ രണ്ടു പേരേ ഉള്ളു ആൾക്ക് ആള് വേറെ സ്ഥലത്താ കെട്ടിച്ചേക്കുന്നെ
ആഹ് ആഹ് അപ്പൊ ഓല് വീട്ടിലൊകൊക്കെ വരാനൊക്കെ അപ്പൊ ഇങ്ങളോ
അങ്ങനെ വരാറില്ലാ ജോലിയൊക്കെ ഉണ്ട് അപ്പൊ എടക്ക് അവധിക്കാലത്തൊക്കെ വന്നു പോവും അതെ അതേ ഉള്ളു അല്ലാണ്ട് വന്ന നിപ്പൊന്നുല്ല അങ്ങനെ ജോലി ഒള്ളോണ്ടന്നെ ഞങ്ങൾ വന്നിക്കാൻ പറ്റത്തില്ലല്ലോ
ആഹ് ആഹ്
അങ്ങനെ അങ്ങനത്തെ ഒരു ഇതൊക്ക്യെ ഉള്ളു ഉം ആഹ് എന്നാ ശരിയടാ ഞാൻ പിന്നെ വിളിക്ക
ആഹ് ഇന്നയിക്കോട്ടെ
ഓക്കെ ഉം